ഹലോം ആരാണ് പൊതുുമരാമത്ത് പൊതുുമരാമത്ത് മൻ മന്ത്രാലയ അല്ലേ
അതെ അതെ
ഞാന് എന്താ കിയിയറ്റരു പഞ്ചായത്തിന്റെ ജനപ്രതിയാണ് വിളിക്കണ
ആഹ പറയൂ
പിന്നെ അവിടത്തെ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ഗ ഗതാഗതമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് കിയറ്റൂരി പഞ്ചായത്തിന്റെ തെക്ക് ഭാഗത്ത് ഒര് എ ആ എൺപത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവ അവർക്ക് പ്രത്യേകമായിട്ട് അത്യാ എന്താ അത്യാവശ്യമായിട്ടുള്ള വാഹനങ്ങൾക്ക് പോലുമുള്ള സഞ്ചാര സൗകര്യമുള്ള ഒരു വഴി അവിടെ ഇല്ല
അതെയോ
ആ അപ്പൊ അതിനന് മുമ്പ് അവര് ഞാൻ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് ഇതിന് മുമ്പ് ആറു മാസത്തോളമായി തുടർച്ചയായിട്ട് എല്ലാ മാസവും അവര് നിങ്ങളുടെ മന്ത്രാലയത് ത്തിലേക്ക് പരാതി നൽകിയിരുന്നു പക്ഷെ ഇതുവരെയായിട്ട് അതിനുള്ള വേണ്ട വേണ്ട നടപടികളോ മറുപടിയോ ഒന്ന് ലഭി ച്ചിട്ടില്ല എന്നാണ് അവര് പറഞ്ഞത്
ആഹ് അത് ഞങ്ങളുടെയും പ്രശ്നമല്ല കാരണം ഞങ്ങളും ഇത് മേലുദ്യോഗസ്ഥരുടെ അടു ത്തേക്ക് നിങ്ങൾ തന്നതൊക്കെ നമ്മൾ അയക്കുന്നുണ്ട് അവരാണ് ഇതെല്ലാം ചെക്ക് ചെയ്ത് അതിനുള്ള പണം നൽകി യാലേ നമുക്ക് നല്ല രീതിയിലുള്ള റോ എന്താ ഗതാഗതം നമുക്ക് നിർമിക്കാൻ സാ സാധിക്കുഉള്ളൂ
അതെ അതെ പിന്നെ ഇത് പ്രധാനമായിട്ട് ഇപ്പ ഞമ്മ സംസാരിക്കാൻ കാരണെ ഇപ്പ ജനപ്രതിനിധിന്ന നിലക്ക് അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനുള്ള കാരണം എന്താ വെച്ചാല് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസത്തിന്റെ അവസാനായില് അവിടെ നിന്ന ഒരു വ്യക്തി മരണപെട്ടിട്ടുണ്ടായിരുന്ന് ഒരു വൃദ്ധന് അതിന് പ്രധാന കാരണം അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ വ്യക്തി അസുഖബാധിതയായിരുന്നു അപ്പോ അത്യാവശ്യമായിട്ട് ആസ് എന്താ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറെടുത്തപ്പോ അപ്പൊ അതിനുള്ള ഈ വയിന്റെ പ്രയാസം കൊണ്ട് എന്താ വാഹനങ്ങളൊന്നും വീടിന്റെ മുമ്പിലേക്കോ അല്ലെങ്കി വീടിന്റെ അടുത്തേക്കോ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോ വ്യക്തിയെ ചുമന്ന് നടന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം നടക്കേണ്ട അവസ്ഥ വന്നു അപ്പൊ അങ്ങനെ നട നടന്നിട്ടും വാഹനത്തിലേക്ക് എത്താനുള്ള അവസ്ഥ ലഭിച്ചില്ല അപ്പൊ അത്രത്തോളം പ്രയാസങ്ങളാണ് കാരണം അവിടുത്തെ വിദ്യാല വിദ്യാലയത്തി പഠിക്ക ക്കുന്ന വിദ്യാർത്ഥികളൊക്കെ കൊഞ് ചെറിയ കുട്ടികളൊക്കെ ഇതുപോലെ നടന്നാണ് എത്ര കിലോമീറ്ററോളം നടന്നിട്ടാണ് അവര് വിദ്യാലയത്തിലേക്ക് പോകുന്നത്
ഓഹ് അത് കഴിഞ്ഞിട്ടാണ ഇനി വാഹനങ്ങളൊക്കെ അവർക്ക് ലഭിക്കാറ് വിദ്യാലയത്തിലേക്കൊക്ക പോകാൻ
അതെ അതെ
നടന്നു പോരാനുള്ള സ്ഥലം മാത്രമേ ഒള്ളൂ വേറൊരു വാഹനവും അങ്ങോട്ട് പോകില്ല
ഇല്ല അത് ഒന്നാമത് മലപ്രദേശത്തിന് മല തായ്വരയായകൊണ്ടെ അവിടെ ഉം പെട്ടന്നങ്ങട്ട് ജനങ്ങളോട് ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കാറില്ല അതുകൊണ്ട്തന്നെ അങ്ങത്തെ പ്രധാനമായിട്ടുള്ള വൈകളോ ഒന്നും ഇതുവരായിട്ട് ഇണ്ടായിട്ടില്ല
നമ്മള് അല്ലാതെ ഈ കിർബിന്റെ എത്ര വല്യ കാഠിന്യംന്ന് നമ്മൾ അറിഞ്ഞി ഞ്ഞില്ല നമ്മള് കേട്ടി ചേ ചറിയൊരു വയി ആണെങ്ങ് ആറ് കിലോമീറ്റർ അദി അധികം ഉണ്ടല്ലേ
അതെ അതെ അതെ
ആ ഇതെന്തായാലും നമ്മള് ഇപ്പറത്തെന്തായാലും നമ്മള മേലുദ്യോഗസ്ഥത്തര് പോകുന്നുണ്ട് ഇത്രയും കാലം നമ്മള് അത് നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല നമ്മള് നേരെ അവരിലേ ഇത് മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഏഹ് പോസ്റ്റ് വഴി അയക്കുകയാണ് ചെയ്യാറ് ഇത് ഇത്രയും കാടിന്യം മേറിയത് കൊണ് പറയാണ്ട് നിങ്ങള് ഇതിലൊന്ന് ഈ നടന്ന സംഭവം ഒന്ന് അതൊന്ന് ബലമായി നൽകിയാല് അത് കൂടുതൽ സഹായിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു വഴി സൃഷ്ടിക്കാനാവും അതിനനുസരിച്ച് പിന്നെ നമ്മുടെ ഏഹ് വാഹനങ്ങളുണ്ടല്ലോ നമ്മുടെ
ഏഹ് വാഹനങ്ങള് വിദ്യാലയ വാഹനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ വയിലൂടെ തന്നെ അങ്ങോട്ട് എത്തിക്കാൻ കഴിയും
അതെ അതെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താ എമ്പതോളം കാ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലാണ് പ്രധാനമായ അവർ ത അോടുള്ളത് വൃദ്ധന്മാരാണ് അപ്പൊ ഇനി ഇ ഇതുപോലത്തെ ഒരു മരണം എന്താസുഖമായ ബാധ്യതരായിട്ട് അല്ലെങ്കിൽ വഴി തടസ്സപ്പെട്ടുക കൊണ്ടോ ഇനിയുള്ള ഒരു മരണം അത് അവിടെ ബൈക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പ നിങ്ങക്ക് വിളുന്നത്
ആ അത് ഇനി ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങളിപ്പോ ഇത്ര പറഞ്ഞപ്പോഴാണ് നമ്മള ഇതിന്റെ കാഠിന്യം മനസ്സിലാക്കുന്നത് നക്ക് ഇതുവരെ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല ഇപ്പോ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളെല്ലാം നമുക്ക് ന രീതിൽ മനസിലാവ പിന്നെ അതി മറ്റൂറള്ള സ്ഥലം എങ്ങനെയണത് നമുക്ക് ഇനി നികത്തേണ്ടി വരും അതോ എങ്ങനെ മരങ്ങളോ അങ്ങനെ എന്ത സംഭവം
അത് കഴിഞ്ഞ കഴിഞ്ഞ തവണ പറഞ്ഞത് പോലെ തന്നെ അവിടെ ഇതൊരു മല മലത്തിന് മലയുടെ തായ്വാരാണ് അപ്പൊ ഒരുപാട് വലിയ വലിയ പാറ കഷണ കല്ലുകളാണ് ഈ എന്താ ചുറ്റുപാടുള്ളത് അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇത് രു വഴി നിർമ്മിക്കാതിരുന്ന ഇത്രയും കാലം
ഇത് ഇതെല്ലാം ആരുടെേൽ പേരിലുള്ള സ്ഥലമാണോ അതോ നമ്മുടെ പൊതു സ്വത്താണോ
അതെ അതെ ഇത് പൊതു സ്വത്താണ് പക്ഷെ ഈ വര് താമസിക്കുന്ന സ്ഥലവും എന്താ അതിനന് മുമ്പ് ഈ ജനങ്ങളോട് എന്താ ഇവിടുന്ന് ഒഴിഞ്ഞു മാറി പിന്നെ മറ്റ നല്ല സുരക്ഷമായ സ്ഥലത്തേക്ക് മാറാൻ ഇതിനരാ പറഞ്ഞരുന്നു
ആഹ
അപ്പൊ അതിന് മുമ്പ് പറഞ്ഞപ്പോഴെല്ലാം അവര് പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലാണല്ലോ അങ്ങനെ ഈ സ്വന്തം സ് സ്ഥലത്തോടുള്ള താല്പര്യം അവരുടെ സ്വന്തം സ്ഥലത്തോടുള്ള എന്താ ഇഷ്ടൊക്കെ അപ്പന്ന് അവർ പ്രകടിപ്പിച്ചത് കാരണം സ്വന്തം ഇത്രയും കാലം താമസിച്ച സ്ഥലം എന്താ കുടീരൊക്കെ ആർക്കും ഇത്ര പെട്ടെന്ന് മാറാന് ത പ്രശ്നം ഇണ്ടാവൂലല്ലോ
ആഹ് ഓക്കെ അത് അതൊന്നും വേണ്ട നമ്മള് അതിനുള്ള വഴി എന്താന്ന് വെ കണ്ടെത്താൻ കരുതിയിരിക്കുന്നെ പിന്നെ നമ്മടെ ഈ ഗതാഗതം പോകുമ്പയെ നമുക്ക് എന്തായാലും ഒര് ഹ് ഒരു പത്ത് ഒര് എന്തായാലും അഞ്ചടി പീജുള്ള ഒര്ത് അതാ തങ്ങൾ നമുക്ക് നിർമ്മിക്കേണ്ടി വരും അപ്പോ അതിനിടയില് വീട്കള് അടുപ്പിച്ചുണ്ടെങ്കില് നമുക്കത് വലിയൊരു തടസ്സമാവാ അങ്ങനെ വല്ലതും ഉണ്ടോ അവിടെ
ഇല്ല ഈ ഗദാഗ ഗതം ഇത് ഒരു ഗ്രാമം ഒരു കൂട്ടമായിട്ടുള്ള ഒരു ഗ്രാമ മായിരിക്കണം അവർ താമസിക്ന്നെ അപ്പൊ ഈ ഗ്രാമ ട്ട്ലെക്ക് ഒരു വഴി എത്തിയാ തന്നെ എല്ലാ വീട്ടിലേക്കുള്ള വഴി എത്തിയത് പോലെ തന്നെയാണ് അപ്പ ഗ്രാമത്തില് ലെക്ക് എത്തുന്നത് വരെ വലിയ വീടുകളൊന്നുല്ല കാരണം പക്ഷെ അതിലേറെ പ്രയാസകരമായ കാര്യങ്ങളാ ഇള്ളെ ഒന്നാമത്
നമ്മള് എങ്ങനെണ് ചെയ്യേണ്ടത് അതോ നമ്മള് ഡാറ് ഇട്ടാ മദയോ ഓ വേറെ നല്ല രീതിൽ ചെയ്യണോ
ഇത് ഇപ്പം പ്രധാനമായിട്ട് നമുക്ക് വരുന്ന വെല്ലുവിളികള് ന്ന് പറയ്ണത് ഈ മലയിൽ നിന്ന് അയ്ല് ഒലി ക്ക്ന്ന വെള്ളത്തിന്റെ നീരാ ചാലുകള് അതും എന്താ ഈ സ്ഥലങ്ങള്ള് ഒരുപാ പാട്ണ്ട് പിന്നെ അതു പോലെ തന്നെ വല്ല്യാ വല്ല്യാ പാറ കഷ് കല്ല്കള്ണ്ട് അപ്പോ ഇവയെല്ലാം പെട്ടെന്ന് ഒഴിവാക്കി മാറ്റി അവിടെ നിരപ്പായ സ്ഥല ആക്കാറിണത് പറയുന്നത് തന്നെ ഒരുപാട് ബുദ്ധിമു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതിന് മുകളിലൂടെ ചെറിയൊരു പാലം രീതിയിലോ അങ്ങനൊക്കെ നിർമ്മിക്കുന്നതായിരിക്കും ഒന്നും പാടെ നല്ല കാരണം ഇത്രയും വലിയ വലിയ പാറക്കാല്ലുകളാണ് പ്പ അതെല്ലാം പെട്ടന്ന് പൊളിച്ചു മറ്റുക എന്നു പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്
ആ അത് നമ്മൾ ഇന്ന് എന്തായാലും നമ്മൾ ഇന്ന് വൈകുന്നേരം അടുത്തേക്ക് പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്തായാലും ഈ കാര്യം എന്തായാലും നല്ല രീതിയിൽ തന്നെ അവരോട് പറഞ്ഞ് അതിനുള്ള നടപടി എത്രേം പെട്ടന്ന് സ്വീകരിക്കും പക്ഷെ ഈ കല്ല് മാറ്റം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങള് ഇന്ന് തന്നെ അതിനുള്ള കല്ല് പൊളിച്ചു മാറ്റാനുള്ള ആൾകാരെ ഇന്ന് തന്നെ നമ്മൾ ആയിക്കും അപ്പൊ ഇത് നോക്കും നടത്താൻ ഞങ്ങള് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മേൽ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോകാനുണ്ടായത് കൊണ്ട് നമ്മളുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് വരാൻ സാധിക ഇല്ല പണിക്കാര് മാ ത്രം അവിടെ വരികയുള്ളൂ അപ്പോ നിങ്ങളെ പോലത്തെ ആൾക്കാരെ എവി ടെയാണ് ഇങ്ങനെയാണ് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താല് അവരത് മാറ്റി ഒന്ന് നെരപ്പാക്കിത്തരും പിന്നെ നമുക്ക് നടപടികനുസരിച്ചേ ബാക്കി ഉള്ളത് ചെയ്യാൻ പറ്റുക ഒള്ളു
ഒറപ്പായും ഏഹ് ഞാൻ എന്തായാലും എന്റെ പരമാവധിയുള്ള എന്താ സഹകരണം സജീവ സഹകരണം അവിടെ ഉണ്ടാവും കാരണം ഇപ്പൊ അവര് എന്നോട് പരാതിപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ ഉറപ്പ് നിൽക്കിട്ടുണ്ട് അവർക്ക് നിങ്ങടെ ഇതുപോലെ നല്ലൊരു വഴി എന്താ നിൽകി കൊടുക്കെമെന്നുള്ളത് അപ്പൊ എന്തായാലും ഈ വഴി പൂർണ്ണമായും പരം എന്താ അതിന് പരം എന്താ പണികളെല്ലാം പൂർത്തിയായി വഴി പൂർണ്ണമാവുന്നത് വരെ തന്നെ എന്റെ പൂർണ്ണമായ സഹകരണം എന്തായാലും
ആ ശരി ശരി അതെന്തായാലും നമുക്ക് അതുപോലെ ചെയ്യാം നമ്മള വരുന്ന പറഞ്ഞല്ലോ നല്ല രീതിയിൽ തന്നെ അവരോട് പറഞ്ഞ് അതിനനുസരിച്ച് ഉള്ള നടപടി എന്തായാലും നമ്മള് ഏഹ സ്വീകരിക്കുന്നതാണ്
ആ പിന്നെ ഇപ്പൊ ഇനി പെട്ടെന്ന് ഈ ഇതിന്റെ പരിപാടികളൊക്കെ പെട്ടെന്ന് നടക്കേണ്ടി വരും കാരണം ഇ പ്രധാന പ്ര മായിട്ട് വരുന്നത് മയക്കാലാണല്ലോ അപ്പൊ ഒരുപക്ഷെ മയക്കാൽ
ഞന്ന് വൈകുന്നേരം തന്നെ പോയി നമുക്ക് നല്ല രീതിൽ എന്താ പിന്നെ ഈ പോകുന്ന വൽെ വല്ല തോടുകളോ അരുവികളോ അങ്ങനെ എന്തങ്കിലും ഉണ്ടോ എണ്ട നമുക്കൊരു മേൽപ്പാല മണിയേണ്ട വി വരുമല്ലോ
അതന്നെ ഞാൻ കഴിഞ്ഞ വഷം പറഞ്ഞ പോലെ തന്നെ ഇവിടെ പാറക്കല്ലുകളൾുണ്ട് അതിന്റെടിയിലൂടെ വല വലിയ ദാരുവികൾുണ്ട് കാരണം മരമന്ന് ഒളിക്കുന്ന വെള്ളങ്ങളൊക്കെ ഇതിലൂടെയാണ് പോകുന്നത് അപ്പൊ ഇതിലൂടെ പാല അതെ മേൽപ്പാലം പണി
അത് ഒരു എത്ര ഉണ്ടാവും ദൂരം മേൽപ്പാലം പണിയുണ്ട
ഏൽപ്പാല ഏകദേശം മൂന്ന് സ്ഥലങ്ങളിലായിട്ട് അഞ്ച് മീറ്റർ വീതിയിൽ എന്തായാലും നീളത്തിൽ എന്തായാലും പണിയേണ്ടി വരും
ണ ഇതെല്ലാം നിങ്ങളെ ആ പരാതി രൽ ഒന്ന കൂടി ഒന്ന് എഴുതി നല്ല രീതിയിലാക്കി ന്ന് ഉച്ചന്റെ മുമ്പേനെ ഒന്ന് ഞങ്ങള് എത്തിച്ചാലേ പിന്നെ തിരിച്ചു പോകുമ്പോ നമ്മുടെ പണിക്കാരു ലപ്പോ അങ്ങട്ട് തിരിച്ചു പോകാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാന് നിങ്ങ എന്തായാലും ഈ കാര്യങ്ങൾ അതുപോലെ നേരത്തെ നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമുക്കൊന്നും ശ്രഹിക്കാൻ പറ്റ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് നടന്നത് അപ്പോൊ അതും കൂടി അതിൽൊന്ന് പ്രത്യേകം നിൽക്കണം അത് പ്രത്യേകമായ ഒരു ബ തന്നെ നമ്മുടെ ഈ ഒരു നടപടിക്ക് ഉണ്ടാവുന്നതാണ്
ഉറപ്പ ഞാൻ എന്താ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിട്ട് തന്നെ നല്ലൊരു പരാതി ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്ക
ആഹ ശരി
വേറെ നിങ്ങളന്നാ വരുവല്ലേ ഉച്ചക്ക് ആകുമ്പോത്തന്
അതെ ഉച്ച എപ്പഴാണ് നിങ്ങക്ക് എന്താ ഒയ്വ് ഉണ്ടാവ്ക കാരണം ഞാന് ഒരു വൈകുന്നേരം ആവും എന്റെ പരിപാടികളൊക്ക പ്പ ജോലി സ്ഥലത്താണ് ഇപ്പോ ഉള്ളത് അപ്പൊ
ആഹ നിങ്ങള് ആരുടേയും അടുത്ത് കൊടുത്തയച്ചാലും മതി ഒരു ഒന്നരക്കെങ്കിലും നമ്മുടെ കൈയി കിട്ടണം നമ്മൾ രണ്ട് മണിയാകുമ്പോൾ നമ്മള് വാഹനം ഇവിടെത്തി എത്തും നമ്മുടെ മന്ത്രാലയത്തിന്റെ വാഹനം അപ്പോ അതിലാണ് ഞങ്ങൾ പോകാൻ കെട്ടിയിരിക്കുന്നത് അപ്പൊ ഒന്നരന്റെ മുമ്പെങ്കിലും പരാതി നമ്മുടെ കയ്യിലെത്തണം
ആ എന്നാ ഞാൻ എന്റെ കൈ സുഹൃത്തിന്റെ കയ്യിൽ തന്നെ അയക്കണ്ട്
ഓ എന്നാ ശരിയെന്നാ
ആഹ് ശരി